ഹലോ കേക്കാവോ?
ഓഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് പറഞ്ഞോളി, എന്താ വിശേഷം?
എന്ന വിശേഷം ഒന്നില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അങ്ങ് പോകുന്നു.
ആഹ്.
വെ മഴയും വെയിലും ഒക്കെയായിട്ട്.
ആഹ് ആഹ്.
ഉം ഇവിടപ്പിം മഴേട ഇ ബുദ്ധിമുട്ടൊക്കെയ
ഇവിടെ മഴയല്ല ഇവിടെ നല്ല വെയിലാണ്.
ആഹ് മഴക്കെ ആയത് കാരണം ഭയങ്കര പാടാ.
ആഹ് അഹ് ശരി ഇവിടെല്ലേ വെയിലാണ്. ഉം മക്കള് ആ കോയിനോട് കളിക്കയാണ്. കോയിനെ എടുക്ക അയിനെ കയ്യിൽ വെച്ച് തീറ്റ കൊടുക്ക പിന്നി ആട തന്നെ വക്ക പിന്നീ നോക്ക ഇങ്ങനെ കളിക്ക ഉം.
കോഴി കോഴീനെ ഭയങ്കര പിള്ളേർക്ക് വല്യ കാര്യല്ലേ നോക്കിക്കോളൂ അല്ലേ?
ഓഹ്
വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ എല്ലാം പിള്ളേരും എല്ലാരും സഹായിക്കോ?
ആഹ് പണി എട്ക്കാനുള്ള വലിപ്പായില്ല കോയിനെ നോക്കാനുള്ള
ആഹാ ഹെൽപ്പ് ആയിട്ടേ ഉള്ളു എല്ലാം തന്നെ ചെയ്യണ അല്ലേ?
ആഹ്
ഹ് ഹും പിന്നെ ചോറും കഴിച്ചോ ചോറ് കഴിച്ചില്ലായിരിക്കുവല്ലെ? ആവണേള്ളൂല്ലേ പിള്ളോരും ആ സമയത്ത് ത്ത് ആണോ ഉം പിള്ളേര് ആ സമയത്താണോ കഴിക്ക്‌ള്ളൂ?
എല്ലാരും ഒപ്പരാ കഴിക്ക
ആഹ് എല്ലാരും ഒരുമിച്ചിട്ട്ന്നെ കഴിക്കത്തുള്ളൂ അല്ലേ
ആഹ്
ആ അത് നല്ലതാ വർത്താനോക്കെ പറഞ്ഞ്
അതെ
ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ ഒരു സന്തോഷം.
ആഹ് അതെ
പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോവോ അതോ വീട്ടി തന്നാണോ ടൂറൊക്കെ പോവാറുണ്ടോ?
ഓഹ് ടൂറൊക്കെ പോവല്ണ്ട് വയനാട്ടിലും ഒക്കെ പോവല്ണ്ട്
ആഹ് അതെയോ എല്ലാരും ഒക്കെ ആയിട്ട് എങ്ങനെ ഫാമിലി ആയിട്ടാണോ അതോ ഉം അങ്ങനെ നമ്മടെ നാട്ടീന്നൊക്കെ ടൂർ പോവോലോ അങ്ങനെയാണ അഹ് അതാണോ കൂടുതല്
ആഹ് ആഹ് ആഹ് ആഹ്
അതാ കൂടുതലും പിന്നെ റിലേറ്റീവ്സ് ഇണ്ടാണും അപ്പ.
ആഹ് ആഹ് അങ്ങനെയൊക്കെ എല്ലാരും ആയിട്ട് പോവും അല്ലെ ദൂരെ ഒക്കെ പോവോ അതോ അടുത്തടുത്തൊക്കെയാണോ പോവുന്നേ
വയനാട്ട് പോവും പിന്നെ ഇവടെ അടുത്ത് ഞമ്മക്ക് പിന്നെ പിന്നെ നമ്മള് ബീച്ചിൽ പോവും
ആഹ് എങ്ങനെ വീട്ടിലോ ഫുഡൊ ക്കെയാണോ എല്ലാർക്ക്‌ ഇഷ്ടം അതോ പുറത്തൊക്കെ പോയി കഴിക്കുന്നതാണോ എല്ലാർക്കും ഇഷ്
ഓഹ് പൊറത്ത് പോയി കഴിക്കലും ഉണ്ട് വീട്ടില് ഉണ്ടാക്കി കയിച്ച് വീട്ടിലുണ്ടാക്കി കഴിച്ച് ചട ചടപ്പ് വരുമ്പോ പുറത്ത് പോയിട്ട് കഴിക്കും
പൊറത്തു പോയി കഴിക്കും അത് നല്ലതാ ഒരു ചെയ്ഞ്ച്
ഇന്നലെ രാത്രി പൊറത്ത് പോയി കഴിച്ചു ഇന്നലെ രാത്രി
ആഹ് എല്ലാരും കൂടെ പോവോ പൊറത്തു പോയി കഴിക്കോ
നല്ല ഇഞ്ഞ പൊറാട്ട ഓഹ് പിന്നെ പെരി പെരി അൽഫാമും കഴിച്ചു
ആഹ് ആഹ്
നല്ല ടേസ്റ്റാ
ആഹ് ആഹ് ആഹ്
കോമ്പിനേഷനാ പെരി പെരി അൽഫ് പ്പം നല്ല എരു ഉണ്ടാവും വല്യ എരുവുണ്ടാവൂല വല്യ എരുണ്ടാ ആഹ് ഇന്നാലും കൊഴപ്പല്ല ടേസ്റ്റാണ് ഓഹ് ഓൽക്കൊന്നും കൊഴപ്പല്ല കാന്താരി യാണ് വയങ്കര എരു കാന്താരിയാണ് നല്ല എരുണ്ടാവ പെരി പെരി കുറച്ചെരു കൊറെയ്ക്കും
ഏഹ് ഉം ഉം ഉം
ഉം ഇടക്കൊക്കെ ഒന്ന് മാറി മാറി തിന്നുമ്പം ടേസ്റ്റ് ഓഹ് ഇങ്ങളൊക്കെ കഴിക്കലില്ലേ ഒന്നും കഴിക്കൂലേ
ആഹ് ആഹ് ഇവിടെ കഴിക്കും പിള്ളാര് കഴിക്കും
ഏഹ് ഇങ്ങള് ഏതൊക്കെ ഇതാ കൂട്ടാ ബീഫ് കൂട്ടൂലേ ബീഫ് കഴിക്കൂലേ ഇങ്ങള് പിന്നെ ഏതൊക്കെ കഴിക്കാ മട്ടൻ
ഏ മ മട്ടൺ കഴിക്കും ബീഫ് ചിക്കൻ നമ്മള് എല്ലാം കഴിക്കും ആഹ് എല്ലാം കഴിക്കും പോർ ക്കെക്കെ കഴിക്കും ആഹ് പിന്നെ കഴിക്കും
ആഹ് അത് ശെരി ഞങ്ങള് പിന്നെ അത് കഴിക്കൂല
ആഹ് ആഹ് ആണ് കഴിക്കില്ലല്ലേ ഉം ഉം നമുക്കെല്ലാം ഇഷ്ടാണ്
അത് നല്ലതാല്ലേ പോർക്കിന്
ആഹ് നല്ല വെലയാ ആഹ് എ എത്രയാന്നറിയ് ത്തില്ല ചേട്ടനാ എന്നും മേടിച്ചോണ്ട് വരുന്നത് അത് കാരണം ഞാൻ പൈസയൊന്നും ചോയ്ക്കത്തില്ല
ആഹ് ആഹ് ആഹ് അത് ഞായറാഴ്ച വാങ്ങൂല്ലേ
ആഹ് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മിക്കവാറും മേടിക്കുന്ന
ആഹ് ആഹ്
ഇനി വൈകിട്ട് ഇനി പണിയുണ്ടോ ഇനി എന്നാ പണികിടക്കുന്ന ഇനിയുള്ളത് ഇവടെ എല്ലാം കഴിഞ്ഞല്ലേ വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട രാവിലെ ഒരുമിച്ചിരുന്ന കൊണ്ടല്ലേ
ആഹ് അതെ രാവിലെ ഒറ്റ ചോറൊക്കെ ഒറ്റ വെപ്പാ ആഹ് അത് പഠിപ്പിച്ചു കൊടുക്കണോ?
ആഹ് പഠിപ്പിച്ചു കൊടുക്കണം കൂടെ ഇരുന്ന് എല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലേ
അതെ
എഴുതാനും പഠിക്കാനും ഒക്കെ മടിയുണ്ടോ വടിയെടുക്കണോ?
മടിയാണ് എന്നാലും കൊറെയൊക്കെ പഠിക്കും ഇപ്പൊ പുതിയ സ്റ്റഡി ടേബിളൊക്കെ വാങ്ങി കൊടുത്തയിനോട്
ആഹ് പുതിയ സ്കൂളിലേക്ക് മാറ്റിയോ?
ഇല്ലല്ല സ്റ്റഡി ടേബിള് പുതിയ വാങ്ങി കൊടുത്ത് സ്കൂൾ പുതിയ മാറ്റാനായില്ല അടുത്ത വർഷം
ആഹ് ആഹ് ഓക്കേ ഓക്കേ ആ പുതിയ ബുക്കും പുസ്തകമൊക്കെ കാണുമ്പഴത്തേനും ആദ്യം ഒരു ഭയങ്കര ഇഷ്ടവാ എല്ലാർക്കും ഇരുന്ന് പഠിക്കാനും ഒക്കെ ഒരാഴ്ച കഴിയുമ്പത്തേന് പിന്നെ ഭയങ്കര മടിയാ ഉം പുതിയ ബുക്ക് പുതിയ ഉ ലെ എഴുതാനുള്ളത് പെൻസിലൊക്കെ പുസ്തകൊക്കെ
അതെ പിന്നെ അതുണ്ടാവില്ല ആ എനർജിയൊക്കെ പോവും ആദ്യത്തെ എനർജി ഒന്നും പിന്നെ ഇണ്ടാവില്ല അവിടെ മ മോന് പഠിക്കില്ലേ മൂത്തോന് മൂത്ത കുട്ടി പഠിക്കില്ലേ ഹലോ ഹലോ കേക്കില്ലേ ഹലോ ഹലോ